ഹലോ
ആഹ്
ആ ഇണ്ടണ്ട്ണ്ട് എന്തൊക്കണ്ട്?
ഉം നല്ലന്നെ.
ചായൊക്കെ കുടിച്ചോ?
ആ ചായ കുടിച്ചു.
എന്താ കെയ്യണേ ആ?
ഉം എന്താ ന്ന എന്തനു?
ഇന്ന് നീ രാവിലെ ഇന്നലെ മന്തി കൊണ്ടന്നീരുന്നു. അപ്പൊ അത് ചൂടാക്കി കഴിച്ചതാ.
ആ അയ്ന്റെ ബാക്കി രാവിലെ ചൂടാക്കില്ലേ?
ഉം
മ്
യും പ്രശം ണ്ടായി
ഇന്നലന്താ ഗസ്റ്റ് ആരിലണ്ടായിന്നോ?
ഏയ് ഒന്നുല്ല വെറുതെ ഇടക്ക എപ്പഴേലൊക്കെങ്ങനെ.
ഉം മക്കളൊക്കെ ഉണ്ടോ?
ആ മക്കളൊക്കെ ഇണ്ട് നാല് മക്കളാണ്.
ആ സ്കൂള് പോണായിക്കാര
ഉം ഒരാള കല്ല്യാണം കയ്ഞ്.
ഏ ഉം ബാക്കി മൂന്നാളും പഠിക്കണ?
ഉം അതാവൾ പ്ലസ് ടു കഴിഞ്ഞിട്ടിരിക്കണ് ഇപ്പൊ ഡിഗ്രീഡ ഒക്കെ എൽ ബി എസ്സിന് കൊടുത്തി ക്കാണ്
ആ ആ
ഒരാൾ പ്ലസ് ടുലാണ് ഒരാള് പത്തിലും ആണ് വലിയ കുട്ടികളാ
ആ ആൺകുട്ടികളാണോ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഉണ്ടാവൂലേ?
മൂന്ന് പെണ്ണ താഴെ ആണ്.
ഉ ചെറിയളാണോ ആണ്? ഉ ആ ഓന ഓനാണോപ്പൊ പത്തില് പറഞ്ഞ?
ആ ആഹ്
ഉ ട്യൂഷനൊക്കെ പോണ്ടോ?
ഏയ് ട്യൂഷൻന്ന് പോണ്ട് സ്കൂൾ ഇന്നന്നെ എട്ട് എട്ടര മുതൽ ക്ലാസ്സ് തുടങ്ങും. പിന്നെ വൈകുന്നേരം അഞ്ച് അഞ്ചര ഒ അഞ്ച് മണി വരണ്ട് പിന്നെ അതവരെ ട്യൂഷന് പോകാൻ ഇണ്ടായ്ന് സ്കൂളിൽ വിട്ട് വരുമ്പോഴക്കെ അഞ്ചേ മുക്കാല ആകും.
ഉ
അപ്പ അവിടെ രണ്ടു നേരം ക്ലാസ് സ്കൂളിൽ എടുത്ത് കൊടുക്കുന്നുണ്ട്
ആ ഉ മോർണിംഗ ക്ലാസ് ഈവനിങ് ക്ലാസ് ഒക്കെ ഉണ്ടാവൂല്ലേ?
ആഹ പിന്നെ ട്യൂഷനു കുടിയ്ക്കുമ്പോട്ട് തലേ കയറണ്ടണ്ട്.
അ മദ്രൈസ് പോണ്ടോ.
മദ്രസ ഉണ്ട് വൈന്നാരത്ത് മദ്രസ ഉണ്ട്.
ആ അതെന്താ വൈകുന്നേര ആണോ രാത്രിയാണോ അപ്പൊ?
ആ വല്യ വീട്ടികർക്കൊക്കെ നാല് മുതൽ അഞ്ച മുതലുള്ള കുട്ടികൾക്കൊക്കെ രാത്രിയാണ്. നല് വരെ രാവിലെയല്ലോ.
ആഹ
എന്താ ചെയ്യന്ന
പഠിച്ചു വരാ നോക്കിു അപ്പൊ ഗ്യാപ്പ് ഇിട്ടിയപ്പോ എങ്ങന വിളിച്ചതാ. ചോറും കറിയൊക്കെ ആയി അപ്പൊ പിന്നെ ഇീ ആ വലിയ പണിയൊന്നുംല്ലല്ലോ.
അച്ചോറും കറൊക്കെ ആയിന്റെറെ ക്ഷണ അടിക്കലും കറക്കലൊക്കെ.
ഉം ലാസ്റ്റാ ആത് ചെയ്യല് അല്ലെ പിന്നെ ആകെ വൃത്തികേടാവും
മക്കളാ
ഉം മക്കള് മൂന്നാളുണ്ട് അവരൊക്കെ പോയി
സ്കൂളി പോയിട്ടുണ്ടാവൂല്ലേ
ഏഹ് ഏഹ്
വേറെ ആരു ഇല്ലേ വീട്ടില്
ആഹ് ഇവിടെ ഇന്ന് ഉമ്മേപ്പക്കണ്ട്
ഉം
ഉമ്മപ്പെക്കെ ഹസ്ബൻഡ് ഇവിടെല്ല ഓല് ഗൾഫിലാ
ആഹ്
ഉം ഉം വീട്ടില് പച്ചക്കറിയൊക്കെ ഇണ്ടാക്കുവോ അതൊക്കെ ഇഷ്ട്ടാണോ
ഇണ്ടാക്കാൻ കൊറച്ചൊക്കെ ഇണ്ടാക്കി നോക്കി നോക്കും ചെറിയൊരു അടുക്കള തോട്ടൊക്കെ എപ് എപ്പഴേയിലൊക്കെ തോന്നിയ സമയത്തൊക്കെ ഇണ്ടാക്കും അയിൽക്കാ അങ്ങനെ എപ്പോഴൊന്നുല്ല
ഉം ഇവടെ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ട്ടാ ഉമ്മ എല്ലാം ഇണ്ടാക്കും
അതേ
ഉം പയറ്, കുമ്പളം വെണ്ട അങ്ങനെത്തെക്കെ ഇണ്ടാക്കും
വള ഇടാത്ത കായ തിന്നാലോ പച്ചക്കറികള് കഴിക്കാലോ
ഉം അയിന് ഇപ്പത്തെ മക്കക്ക് പറ്റണ്ടേ ഓലിക്ക് മീനോ ചിക്ക് ചിക്കനോ ബീഫൊക്കെ വേണ്ടേ പച്ചക്കറി തിന്നുല്ലല്ലോ
അതൊന്നും ഓര്ക്ക് എറങ്ങൂല
ഉം ഓലിക്ക് ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ട് എന്തെലും വേണ്ടേ
നമുക്കൊന്ന് പൂതിയായിട്ട് വാങ്ങിയാ അവരെ ചിറി മാറല് തൊടങ്ങും
ഇതന്നെ ഒള്ളൂ എന്നും ഈ പച്ചക്കറിയെന്നെ ചോയി ഉം ഇവടെ ചിക്കനൊന്നും വാങ്ങലില്ലേന്നൊക്കെ ചോയി രണ്ടീസം വാങ്ങിയിട്ടില്ലെങ്കി തന്നെ ഓലിക്ക് വല്യ ഇതാ
ഉം
ഞാൻ മക്കള് കുക്ക് ചെയ്യൊക്കെ ചെയ്യും കുക്കിംഗൊക്കെ അറിയും
ആഹ് രണ്ടാമത്തെ മോള് അവൾക്ക്ണ്ട് തോന്നി അവളെല്ലാം ചെയ്യും എല്ലാം ഇണ്ടാക്കും
ഏഹ്
അയിന് തോന്നല് വരണം അപ്പൊ ഓഹ് ഭയങ്കര ഷെഫാ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാനാ താല്പര്യന്നാ ഓൾക്ക് പറയാ
എങ്ങിനും ഫോണിലൊക്കെ ഇപ്പ എല്ലാം ഫോണിലൊക്കെ അടിച്ചോക്കിയാ കിട്ടുവല്ലോ ലെ ഏത് വാണങ്കിലും
ഫോണിൽ ഇങ്ങനെ സെർച്ചെയ്യേ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഏതൊക്കെ ഫുഡ് ണ്ട്ന്നൊക്കെ ഇങ്ങനെ സെർച്ചേയിതോണ്ടിരിക്കും
ഉം റീലൊക്ക് കണ്ട്ട്ട്ല്ലേ ഉം എല്ലാം പഠിക്കണെ നല്ലെന്നെയാണ്
ആഹ് ഫുഡ് ഇണ്ടാക്കേണ്ട കാര്യത്തിലൊക്കെ അവള് ബെസ്റ്റാ
ഉം ന്റെ മോള് ചെ ഒമ്പിയിലാ ഓളും ഇണ്ടാക്കുവൊക്കെ ചെയ്യും
ഇണ്ടാ ഞാൻ ഇണ്ടാക്കണങ്ങനെ നോക്കി ചിക്കൻ കറിയൊക്കെ വെക്കും ഞാൻ പറയും എല്ലാം പഠിച്ചോ ഒക്കെ പഠിച്ച് വെക്കണെ നല്ലതാണ് പറിയും അവിൽക് ഓൽക്കിഷ്ടപ്പെട്ടൊക്കെ പഠിചോ മറ്റേ ഇങ്ങട് അറിയിക്കുമ്പള് കറി വേണ്ടക്ക കറിയൊന്നും ഞാൻ പഠിച്ചൂല ആൾക്കെങ്ങന്നെലും ഒണ്ടാക്കിയാ മതി
ചിക്കൻ കറി കൂന്തള് ചെമ്മീന് അങ്ങനത്തൊക്കെ കൂടുന്നടുത്ത് ആക്ക് ഒച് ഓലക്ക് ഇഷ് ട്ടല്ലക്കൊല് ഒച്ച വെക്കും
ഉം അങ്ങനെബളും കാട്ട
ഏഹ്
നികേഷ്
മറ്റേക്കെ ഇങ്ങള് തിന്നാ മതി ഇങ്ങള് വെച്ചിട്ട് കറി
ഉം
പൊറത്തൊക്കെ പോവലണ്ടൊ ങ്ങള് എല്ലാരും കൂടി
ഞങ്ങളും അല്ലാതെ പോവൊന്നുവില്ല പൊറത്തും ഹസ്ബൻഡ് നാട്ടിലില്ലേനു ഇപ്പൊ ച്ചെരിക്ക അങ്ങനെ വല്ല്യ താല്പര്യല്ല പോവാൻ ഞങ്ങള് താല്പര്യം പ പറഞ്ഞിട്ട് കാര്യല്ലല്ലോ
ആം ഉം ഇവടേം അങ്ങനതന്നെയാണ് നിർബന്ധിച്ച് കൊണ്ടാണം ഉം ഉം ആ ഞാനും അങ്ങനെ തന്നായാ ചെയ്യല് വെക്കേഷനൊക്കെ വരൂ രുമ്പോ എല്ലാരും കൂടി ആവിടുന്ന് പോകും
ഉം
പൊണേന് കൊഴപ്പവൊന്നുവില്ല പക്ഷെ കൊണ്ടവുല
ആഹ പോ എവിടക്ക് പോയാലും കൊഴപ്പൊന്നുല്ല അവര് കൊണ്ടോവുലാന്നൊള്ളു
ഓലക്കിഷ്ടല്ല അപ്പൊ പിന്നെ നമ്മളും പോണ്ടന്നല്ലരിതാണ്
അവരും പോവൂല്ല
ഉം ഉം അതേപോലെ തന്നെ വടിം
എല്ലാരും ഇങ്ങനെ ഫ്രണ്ട്സിന്റൊപ്പക്കെ പോവുല്ലെ ഇവിടെ അങ്ങനേം പോവുല്ല
ഉം ഇല്ല അതൊന്നും പോവുല്ല ഈ വീട്ടില് ആവിടുന്ന് വിട്ടാ ഇബടെ ഇവിടന്ന് വിട്ടാ അവടെ കടക കടെ പോയിരിക്കും
ഉം ആ അങ്ങനെ തന്നെ ആ വൈകുന്നേരവൊന്ന് കടെ പോയി രാത്രിയിങ്ങട്ടനെ വെരും
ഉം
പിന്നെ കുട്ടികളൊക്കിങ്ങനെ കൊറച്ച് വെലു തായതോണ്ടെ ഓലിങ്ങനെ നിർബന്ധിച്ച് ഇപ്പൊ വല്ലാണ്ട് സ്വര്യം കെടുത്തുമ്പൊ എങ്ങട്ടേലുവോക്കെയൊന്ന് കൊണ്ടോവും അത്രേയൊള്ളു.
ട്ട് എത്ര നിർബന്ധിച്ചിട്ടും കാര്യല്ല പോവാ പിന്നെ പോവാ പിന്നെ പോവാന്നണ്ട് പറയുന്നെ.
ഉം
ഇപ്പൊ പിന്നെ എന്തായ്ച്ചാല് നമ്മളയിനൊന്നും കാത്തുക്കൂല ഞമ്മക്ക് ചാൻസ് കിട്ടുമ്പോ നമ്മളെട്ടേലുകെപോവും പണ്ടങ്ങനെയല്ലല്ലോ കെട്ടിയോൻമാര് കൊണ്ടോയിട്ടില്ലെങ്കി പിന്നെ എങ്ങട്ടുവില്ല അവടങ്ങനെ ഇരിക്ക
ഉം ഇപ്പനമുക്ക് പോണന്ന്‌ തോന്നിയാ പോവൊക്കെ ചെയ്യാ പക്ഷെ അവരുണ്ടകുമ്പോ ഒരു ഇന്റ്രസ്റ്റ് കൂടുതലല്ലേക്കാരം.
ഉം പൈസണ്ടെങ്കി പിന്നെ നമ്മക്കന്നെ പോവാം പിന്നെ എല്ലാരും അങ്ങനെ പോണോലല്ലേ ആം
ഉം
ഓലെന്നും കാത്തുക്കൊന്നുല്ലല്ലോ
ഉം
പിന്നെ എന്താ കറിക്കായോ?
കറി ആയിട്ടില്ല
ഉം
മീന് ഇന്നലരാ രാത്രി കൊണ്ടന്നീര്ന്നു അപ്പോ അത് കറി വെക്കാച്ചിട്ട്
ഉം
അവിടെ എന്താ കറി
ഞാന് കുമ്പളങ്ങ കറി വെച്ക്ണ് പിന്നെ മീന് മസാല തേച്ചെച്ച്ക്ണ്.
ആഹ്
ഞാന് മക്കളെ പറഞ്ഞയക്കണീന്റെ എടീ കൂടെങ്ങനെ ചെയ്യും എന്നാ പിന്നെ പോയി കഴിഞ്ഞ പിന്നെ ആ വല്യ പണില്ലല്ലോ? ആഹ് ഗ്യാപ്പിലിങ്ങനെ ചെയ്യും ഏഹ് ഞാന് പോണീന്റെടീല് പിന്നെ ചോറും കറിയൊക്കെ ണ ആക്കിക്കും.
ചോറ് വെക്കും കൂട്ടാന് ഒക്കെ അവര് പോയന്റെഷം തന്നെ ആവോളളു. ഞാനിങ്ങനെ ഇരുന്ന് അങ്ട്ടും ഇങ്ട്ടുന്ന് പറഞ് വെറുതെ സമയം പോയിട്ട് ചെലപ്പോ ഒരു മണിയൊക്കെയാവും കൂട്ടാൻ റടിയാവണെങ്കി
അങ്ങനെയാവുമ്പോ നമുക്കൊരു ഫ്രീ ടൈം ണ്ടാവും ൻക് ഉ ഉച്ചക്ക് കൊറച്ചേരം വെറുതെ ഇരിക്കണം ഒരു മണിയാുമ്പത്തിന് ഇന്റെ എല്ലാം കഴിയണം പിന്ന അല്ലെങ്കി എനിക്കൊരു ദേഷ്യം വരും.
അങ്ങനെ നിർബന്ധംന്നുല്ല.
ഉം
പിന്നെ വേറെ ആാരുംല്ലല്ലോ സ്വ ഒറ്റക്കല്ലേള്ളൂ ആഹ് അപ്പങ്ങനെ മതിച്ചിട്ട് അങ്ങനെ നിക്കും
ഉം
ഹസ്ബന്റ് പോയിട്ട് എത്രായി?
ഓല് പോയിട്ട് ആറ് മാസായിട്ടുള്ളൂ
ആഹ് മാ കൊല്ലത്തിൽ വരോ
ആഹ് കൊല്ലത്തില് ഒരു മാസം
ആഹ്
ഉം ന്ന ശരിന്നാ ങ്ങള് അവിടെ കട്ടാക്കിക്കോ